ഹലോ ആഹ് കേക്കാവോ? ആഹ് എന്തെടുക്വാ?
എന്താ കുളിക്കെ പണിക്കെ കയ്ഞ്ഞ് കുളി കയ്ഞ് ഹ്.. ക്ഫ്രീയായി നിക്കാ
ആണോ? ചോറൊക്കെ ആയോ?
ഓ.. ഭക്ഷണൊക്കായി ഞ്ഞി ഒര് ഒന്നര ആവുമ്പോ ഭക്ഷണം കയിക്കാ ചാരിക്കാ
ആണോ ആ ഹാ എന്ന വെച്ചു കറിയൊക്കെ?
ഇന്ന്.. പൂള. പൂള നല്ല നീട്ടി കറിവെച്ചേഹ്
ആ കപ്പയല്ലേ അം കപ് ആ.. ഹാ ആ നമ്മടെ ഇങ്ങോട്ടേക്കെ ആണോ ആഹ്. നമ്മടെ ഇവെടെക്കെ കപ്പേന്നാ പറയ്ന്നേ.
ആഹ് ഓരോ മരച്ചീനി കപ് കൊറേ പേര്ണ്ടല്ലോ ഐന്ന് മരച്
അതെതെതെ ആഹ്അതെ അതെ അതെ ആഹ് ട്ടും എന്ന എന്തെട്ക്വ ഹ്.. എന്തീം ഹ് കല്യാണം കയ്ഞ്ഞാണോ മാരീടാണോ?
ഓഹ്.. രണ്ടാള്ണ്ട് ഹ് ആ.. രണ്ട് രണ്ട് കുട്ട് ട്ട്യൾണ്ട് ആ മോനുണ്ട് മോള്ണ്ട് മോന് പത്താം ക്ലാസ് ത്ത്ലാണ് മോള് ആറാം ക്ലാസ്സ്ലാണ് മോനാ അൽദ്.
ആഹ്.. ആണല്ലേ ആ ഹാ ഇന്ന് ക്ലാസ് ഇല്ലല്ലോ അല്ലെ?
ഇന്ന് ക്ലാസ്സില്ല. ഹ്
ആഹാ അ ആണല്ലേ ആഹാ നമ്മളെന്തേലും വർക്കീയ്യുന്നുണ്ടോ?
ഞാന് വീട്ടിൽന്ന്ഹ് ങ്ങനെ ചെറ്തായെന്തെങ്കിലൊക്കെഇട്ക്കും എ തുന്നൽപ്പണിണ്ട്. ചെറ്ത് ചെറേ രീതില് വ ഉട്ട്ത്തോക്കെ അടിയ്ക്കും പിന്നെ ആരെങ്കിലുങ്ങനെ മേൽക്കൂടി അ മാക്സ്യോകൊന്ന് നന്നാക്കാനൊക്കെ കൊണ്ടേരോല്ലോ അപ്പൊ ആ അ അങ്ങനെ ക്കേ അട്ച്ചൊട്ക്കും വല്യതൊന്നും അടി ക്യൂല മ്.. പിന്നെന്റെഉ ഉഇൻക്ക് ഡ്രസ്സൊക്കെ ഞാനടിക്യും എം ആഹ് ചെറ്യേ രീതിലൊക്കെ പഠിക്ണോള്ളു. പോയി പഠിച്ട്ടൊന്നുല്ല ക്കെ യൂട്യൂബ്കൂടെ നോക്കിങ്ങനെ പഠിച്ട്
ആഹ് അതെന്നെ പ്പേല്ലാരും അതാണല്ലോ നമ്മള് ച് പോയില്ലേലും അത് ത്യാവ്ശ്യം അ ള്ള കാര്യങ്ങളൊക്കെ അതി നോക്യ കിട്ടോല്ലോ.
അഒക്കെല്ലാ വ് അ അളവ് വെരെ അയില് പറീണ്ടല്ലോ. കൊറ്ച്ച് പിന്നെ ഞമ്മക്അ ഞമ കത് മൻസിലാക്കാള്ളെര് ഇത്ണ്ടെങ്കില് വേം മൻസിലാവും ചെ
മൻസ്സിലായി അതന്നെ ആഹ്
ഉം ങ്ങളെന്താ വർക്കിയ്യ്ണ്ടോ?
ആഹ് ഞാനൊരു അ ജോലി ചെയ്യ്ന്നുണ്ടേ ഇന്നപ്പോ ലീവായ്രുന്നു ഉം ഉം ഉം ആഹ് ആഹ് എനിക്കൊര് എന്തോ ആ പൊറ്ത്ത്പോയിത്തന്നെ ചെയ്തോണ്ടിരിക്ന്നതെ
ആഹ് ആഹ്
ആഹ് ആഹ് ഇൻക്ക് ഒരാളെ ഒള്ളൂ ഒരു മോളാ ഉ മൂന്ന് വയസ്സുള്ള കുഞ്ഞ ആ മൂന്ന് ആ അല്ല അല്ല ഞാൻ ഫിനാൻസിലാ
ആഹ്
ആഹ് ഫിനാൻസിലെ സ്റ്റാഫ് ആയിട്ടാ വർക്കിയ്യണേ
ആഹ് അങ്ങനെ ശനി ശനി ഞായറൊക്കെ ഒയിവാ
ആഹ് ശനി ഞായറു ഒഴിവാ
ആഹ് അപ്പൊ കുട്ട്യെളെ കൂടെ ഒന്ന്
ആഹ് ചെല് ആഹ് ചില ദിവസങ്ങളിൽ പോണ്ടി വരും ശനിയാഴ്ച പോണ്ടി വരുംഏഹ് വർക്ക് കൂടുതലുണ്ടെങ്കി ചില സമയം നമുക്ക് പോണ്ട അങ്ങനെയൊക്കെയാ ആഹ് അവിടെ എങ്ങനെയുണ്ട് ചൂടാണോ അതോ മഴയൊക്കെ പെയ്തായിരുന്നോ
ആ ഇന്നിപ്പോ നല്ല വെയിലാണ് ചൂട് കുറെ ഒണ ആ ഒണ ക്കാന് ഞാന് ഇതുവരെ ഈ പുതപ്പുകളൊന്നും ഇതുവരെ തിരുമ്പിയിട്ടില്ലേനി ഇനിയിപ്പം വെയിലൊക്കെ കണ്ട് പൊതപ്പൊക്കെ തിരുമ്പി അഹകെട്ട്കിണ് ഞ് ഒണങി മുയ് വനാവോയ്ക്കു
ഓഹ് ആഹ് ഇവിടെ അതെ കഴിഞ്ഞ ദോസൊക്കെ വൈകിട്ടൊക്കെ മഴ പെയ്തേ
ആഹ് ആഹ് വ ഒര് വെ വൈകുന്നേരം ആവുമ്പോ മഴക്കാർ ഇങ്ങനെ വരല്ണ്ട് ഇപ്പൊ നല്ല നല്ല വെയില ആഹ്
അങ്ങനെയുള്ള ഇതേ ഉള്ളൂ അല്ലാണ്ട് ഉം പിന്നെ മഴ ഇത്തവണ വളരെ കുറവല്ലായിരുന്നു ഇ സമയങ്ങളിൽ നല്ല മഴ വരേണ്ട അല്ലായിരുന്നോ
ആഹ് ഇപ്പൊതാ ആ മഴക്ക പോയില്ലേ
പോയി ആഹ് അതെ അവിടെ എങ്ങനെയാ വെള്ളം ബോർ വെല്ലാണോ അതോ നമുക്ക് കിണറും കൊ അതൊക്കെ ഉണ്ടോ
ഓഹ് കിണറുണ്ട് വയൽ വക്കാണ് വയലാണ് ഞങ്ങളെ ഈ ഭാഗത്തേക്ക് അതോണ്ട് പിന്നെ വെള്ളം വറ്റാറില്ല എപ്പോളും ഉം എപ്പോളും വെള്ളംണ്ടാവും വെള്ളം വാങ്ങേണ്ട്യെ അങ്ങൻത്തെരവസ്ഥ ഒന്നും വന്നില്ല പക്ഷെ ഞങ്ങളെ അയൽവക്കത്തൊക്കെ വ പ കഴിഞ്ഞ പ്രാവശ്യംല്ല കൊറെ ഇതിന് മുന്നെങ്ങനെ വേനൽക്ക് വെള്ളം വാങ്ങേണ്ടിഒരവസ്ഥ വന്നീനല്ലോ അപ്പതില വ വെള്ള വണ്ടിയൊക്കെ പോവൽണ്ടേയ്നി ക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ബാധിച്ചില്ല പിന്നെ പയ് പ്പ് വന്ന് പൈപ്പ് വെള്ളം വന്നേരെ പിന്നെ ആ ഒരു പ്രശ്നം വന്നീല്ല പിന്നോടെല്ലാം ഓ എല്ലാ വീട്ടിലും പൈപ്പ് വെള്ളാമായിപ്പോയി കിണറൻ ണ്ടെങ്കിലും പൈപ്പ് വെള്ളം വാങ്ങും
പൈപ്പ് വെളളം മ്മ് ചില സ്ഥലത്തൊക്കെ വെള്ളത്തിൽ
ആ മാസത്തിൽ ന്താ ചെറിയൊരു അടവ് അടിച്ചാ മതിന്ന് തോന്ന്ണ്ട് ആ വെള്ളത്തിന് ഞങ്ങളതു വാങ്ങിയില്ല
ആണല്ലേ ആഹ ചില സല ഇല്ലില്ല നമുക്ക് തൊട്ടപ്പുറത്ത് കിണർ ഉണ്ട് കുളം ഉണ്ട് അപ്പം അത് വന്നിട്ട് കുടിക്കാനൊക്കെ കിണറ്റിലെ വെള്ളം എടുക്കും ആ പിന്നെ കുളത്തിലെ വെള്ളം കുളിക്കാൻ അലക്കാൻ അങ്ങനത്തെൊക്കെ എടുക്കും
ആഹ നല്ല വെള്ളന്നെ ആയ്ക്കൂല്ലേ
ആ നല്ല വെള്ളോവാ നമ്മുടെ അപ്പം പിന്നെ ഏലൊക്കെ ഉണ്ട് അപ്പൊ അതിനും അടിക്കും
അല്ല അപ്പൊ കുളത്തില വെള്ളം അങ്ങനെ ഒലിച്ചൊന്നും പോവൂലല്ലോ
ഇല്ല കെട്ടിയേക്കവാ മറ്റേ കല്ല് വെച്ച് കേട്ടത്തില്ലേ നമ്മൾ ചുറ്റ് അങ്ങനെ കെട്ടിയേക്ക
വുക ഇങ്ങളെ അലക്കലൊകയിന്നാവുമ്പോ
അത് മോട്ടർ വെച്ച് അടിച്ചെടുക്കും അതടിച്ച് നമ്മള് ജാറിലൊക്കെ ജാറില്ലേ അതിലൊക്കെ പിടിച്ചു വെക്കും
ങ്ങള് അവിടെ കൊണ്ടോയി ഇതാക്കിയല്ലേ ല്ലേ തിരുമ്പല്ല ല്ലേ
അല്ലഅല്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലുണ്ട് ആ
ആഹ് വീട്ടിലേക്ക് ടാങ്കിലേക്ക് അടിച്ചിട്ട് അയിന്ന് അടിച്ചിട്ട് അയിന്ന് അത് ഉപയോഗിക്കും ആക്കൂല്ലേ എങ്ങനെ
അ ഇങ്ങനെ ഉപയോഗിക്കും ആ പിന്നെ കുടിക്കാനല്ല മറ്റ കോരി എടുക്കും മറ്റേ കപ്പീൻ കയറൊക്കെ വച്ചില്ലേ അറിയത്തില്ലേ സംഭവം ആ അതൊണ്ട് അത് കുടിക്കാ മാത്രം
ആഹ്
അങ്ങനെ എടുക്കും അങ്ങനെ എടുക്കും അങ്ങനെ പിന്നെ ഏല ഉള്ള വെള്ളം അത്യാവശ്യം വേണവേ അന്നേരം അതിനൊക്കെ ആയിട്ടും ഏലം മില്ലെ
ഏ ഏലം ആ ആ അതുണ്ടോ
ആ നമുക്കുണ്ട് ആ ആ നമ്മുടെ ഇവിടെ ഉള്ളതാ ഉള്ള സ്ഥലവാ ആഹ്
അപ്പൊ അ എങ്ങനെ കൃഷി ചെയ്യല്
അതിങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ
ആ കുരു കായ എടുത്തിട്ടാണോ മുളപ്പിക്കൽ
അല്ല അതിന്റെ ചെടിയില്ലേ ഒരു ചെടിയുണ്ടല്ലോ ആ ചെടിയില്ലേ അത് നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ അതിന് തട്ടാന്ന് പറയാ തട്ടാ എന്ന് പറയേ ഏലത്തട്ട എന്ന് പറയും അതിങ്ങനെ കുഴിയെടുത്ത് ഇങ്ങനെ കുത്തി അത് കുഴി എടുത്തു കുത്തി വെക്കും അതിപ്പ കുറച്ച് നാൾ കഴിയുമ്പോ അതിനകത്ത്ന്ന് ശരം ഈ കായ ഉണ്ടാകുന്ന ആ പുതിന ശ ശരം എന്ന് പറയാം അപ്പ ആ അതങ്ങനെ വന്ന് ഒരു നാല് മാസം നാല് മാസം കൂടുമ്പോ നമുക്ക് അത് വിളവെടുക്കാം എന്നിട്ട് നമ്മൾ അത് സ്റ്റോറല്ലേ ഉണങ്ങാനായിട്ട് സ്റ്റോറി കൊടുക്കും എന്നിട്ട് പച്ചക്കും കൊടുക്കും പ പ ച്ചക്ക് ഇപ്പൊ ഇവിടെ ഒരു അഞ്ഞൂറ് സംതിങ് അഞ്ഞൂറ്റി അമ്പത് അറുനൂറു ആഹ് നല്ല വിലയാ ഉണക്കയ്ക്കൊറൂ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ വെച്ച കട്ടും ഇവിടെ നമ്മുടെ ഇവിടെ ഫുള്ള് ഏലവും കുരുമുളകും മാത്ര കൂടുതലും
ഏക്കർ ഏക്കറിലാ ഏക്കർ കണക്കിന് ഉണ്ടോ ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ
അപ്പൊ അല്ല അത് ആ മുളച്ച് അതിന്റെ അപ്പൊ അത് നശിച്ചു പോകൂലേ പിന്നെ പിന്നെ എങ്ങനെ കുഴിച്ചിടാൻ കയ്യാ
അത് മുളച്ച് കഴിയുമ്പോ നമുക്ക് അതിനകത്ത് ഒത്തിരി ശീഖിര
കായ കായ വിരിഞ്ഞി ആയ പിന്നെ അതിന്റെ ചെടികൾ
ത്ത് വരുമ്പോ അത് നമ്മള് പറിച്ചെടുക്കും പറിച്ചെടുത്ത് കഴിഞ്ഞ് കുറെ നടുമ്പം പിന്നെ അതിന്റെ ഇപ്പറത്തെ അടുത്ത ശരത്തേല് വേറെ വേറെ കായുണ്ട് ഇത് വിളഞ്ഞത് നോക്കി മാത്രമേ നമ്മൾ പറിക്കത്തുള്ളൂ പിന്നേം പിന്നേം ഇത് ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും
ആഹ് അപ്പൊ അതിന്റെ അയിന്റെ ചെടി തന്നെ ഉപയോഗിച്ചിട്ടാണ് അത് കുഴിച്ചിടണല്ലേ
ആഹ് അത് തന്നെ അപ്പം ആദ്യം നമ്മള് ഈ വളവും മരുന്നൊക്കെ അടിച്ച് കൊടുക്കുന്ന കൊണ്ട് പിന്നേ പിന്നേം അതിനകത്ത് ഉണ്ടാവും
ആഹ് അപ്പൊ ഈ കായ് ഇതിനു ഉപയോഗിക്കാൻ മാത്രം കായ് ഇങ്ങനെ വിത്ത് ആക്കി അങ്ങനെന്തും ഉപയോഗിക്കുന്നില്ലല്ലേ അന്റെ അതിന്റെ ഞമ്മക്കൊക്കെ ഇണ്ടാക്കാൻ കായ്യേയിക്കും
ആഹ് ഇനി ചില സ്ഥലത്തേ ഇത് ഉണ്ടാകത്തുള്ളൂ ഏലം കുരുമുളൊക്കെ അങ്ങനെയല്ലേ
കുരുമുളക് കുരുമുളക് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവും എല്ലാ നാട്ടിലും ഉണ്ടാവണ് സാധനല്ലേ കുരുമുളകൊക്കെ ഇവടെ ഉണ്ട് പക്ഷെ ഏല ഏലത്തിന്റെ കൃഷി എങ്ങനെയാണ് ഇനിക്ക്
ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ഇവിടൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊന്നും അത് പിടിക്കും അല്ലല്ല അല്ലല്ല മറ്റേ എന്നല്ലേ നനവുള്ള സൈസ് മണ്ണില്ലേ എങ്ങനെ പറഞ്ഞരണ്ടന്ന് എനിക്കറിയില്ല ആഹ് സാദാ മണ്ണ്
സാദാ ചുവന്ന മണ്ണിലെന്നെ ഉണ്ടാവുക
ചുമന്നല്ല കറുത്ത മണ്ണുണ്ട് കറുത്ത മണ്ണില് ആഹ് അത് നമ്മുടെ കുറച്ച് സ്ഥലങ്ങ ലെ അതെള്ളൂ അതായത് രണ്ട് മൂന്ന് ജില്ലകളിൽ മാത്രമേ ഉള്ളൂന്ന് തോന്നൂ
ആഹ് ഏലത്തിന് ആഹ് ഏലത്തിന് അങ്ങനെ കൃഷി ആരും അങ്ങനെ ഞാനത് കേട്ടിട്ടില്ല.
ആഹ് ഏലക്കായ ഉണ്ടോ വീട്ടിലുണ്ടോ ഏലം.
ആ വീട്ടില് വാങ്ങല ഭയങ്കര വില കൊടുത്ത് വാങ്ങല. നല്ല വെല ആഹ് നല്ല വെലയാണ്. പക്ഷെ നമ്മളത് ഉപയോഗിച്ച് ശീലായ ഇല്ലഞ്ഞാ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ട്ടുവാണ് ഈ പായസൊക്കെ ഉണ്ടാക്കുമ്പോ ഓരോ ഓരോരോ പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കുമ്പോ അതൊരു നിർബന്ധാണല്ലോ ആഹ് അത് വേണം ഇങ്ങക്ക് ഇങ്ങക്ക് പ്രശ്ന ഇങ്ങക്കൊരു സുലഭമായിരിക്കുല്ലേ?
ആഹ് അത് ഇഷ്ടം പോലുണ്ടിവിടെ പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ ഒണക്കി ക്കിവെച്ചാലും കുറച്ച് കഴിയുമ്പോ അതിനൊരു പൂപ്പലടിക്കും.
ആഹ് ആഹ് ഒണക്കം ഓഹ് ഓഹ് വെളുത്ത് അത് ഇവിടന്ന പീടേന്ന് കൊണ്ടുവന്ന് കുറച്ച് ഞ ഞമ്മള് പേടിച്ച് പേടിച്ചിങ്ങനെ എടുത്ത് വെക്കുമ്പോ അതിനിങ്ങനെ ഒരു പൂപ്പില് വരുന്നേ കാണലിണ്ട്
ആഹ് ആഹ് ആഹ്
തീർന്ന് പോകുന്ന് വിചാരിച്ചിട്ട് ആഹ്.
അങ്ങനെ ഒരു പ്രശ്നുണ്ട് അല്ലെങ്കിൽ കൊഴപ്പില്ല പിന്നെ നമ്മള് വേണാ
അത് ഒണക്കത്തിന്റെ കൊറവോണ്ടാ അങ്ങനെ വരുന്നത്
അല്ലല്ലേ നനവി നമുക്ക് ഈർപ്പം വരത്തില്ല മഴ മഴയൊക്കെ പെയ്തിട്ടോ അല്ലെങ്കിൽ ടിന്നില് ആഹ് ഒത്തിരി നാളായിട്ട് നമ്മളടച്ചു വെക്കത്തില്ലേ അന്നേരത്തെ ത്തേക്കും അങ്ങനെ വരും.
ഏത് സമയത്താ ഏത് സമയത്താത് കൊലക്കല്.
അത് അതിപ്പം ഇപ്പം ഈ ഞാൻ പറയാ ഇന്നിപ്പം അതിന് ഒരു അതൊരു പഴുക്കുന്ന ഒരു സമയമുണ്ട് ഇതിന്ന് ഏലക്ക എടുക്കാൻ തന്നെ ആൾക്ക കാറുണ്ട് നമ്മുടെ ഈ പണിക്കാര് എന്റെ അമ്മയൊക്ക ഏല ഏല പറിക്കാൻ പോന്ന ഈ ഇലക്ക എടുക്കാൻ പോകുന്നത അപ്പ ഇവിരിങ്ങനനോക്കും പഴുത്തി ട്ടുണ്ടോന്ന് അങ്ങനെ നോക്കിയൊരു എടുക്കും എടുത്ത് കഴിഞ്ഞ് വേണങ്കിൽ ഒന്നര രണ്ട് മാസം കഴിയുമ്പോം പിന്നെ എടുക്കാം. നല്ല പഴുത്താ മാത്ര ഇവര് പറിക്കുന്നുള്ളൂ.
അതിന് പ്രത്യേക സീസണൊന്നും ഉണ്ടാവൂലല്ലേ.
ന്തോ.
പ്രത്യേക സീസണൊന്നുല്ല്യാ.
സീസൺന്ന് പറഞ്ഞ ഒരു ഒന്നര രണ്ടു മാസം കഴിയുമ്പോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കാം. റിപ്പീറ്റ് അങ്ങനെ ആഹ് അതെപ്പഴും കിട്ടുന്ന സാനമാ. പിന്നെ ഈ വെയിലൊത്തിരി കൂടി പോയി കഴിഞ്ഞാ ഏലൊക്കെ പോകും. പിന്നെ അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
ആഹ് കുരുമുളകിനും അതേപോലെ സീസണാണല്ലോ എപ്പോളൊന്നും ഉണ്ടാവുല്ല വേനൽക്കല്ലേ കുരുമുളക് പറി ക്കാനാവ
ആഹ് വേനല് അതാ നല്ല വേനല് വേണം പക്ഷെ ആഹ് ആ നല്ല വെയിലത്ത് മാത്ര ഇതു ഉണ്ടാവത്തുള്ളൂ.
ആഹ് കുരുമുളകിന്റെ പിന്നെ എനിക്ക് വീട്ടലറിയാം വീട്ടില ക്കെണ്ട് ആങ്ങൾന്റെ വീട്ടിലൊക്കെണ്ട് പക്ഷെ ഏല ത്തിന്റെ എങ്ങനെയാണ് അതിന്റെ ഇത് മനസ്സിലായില്ല. പക്ഷെ പിന്നെ യൂട്യൂബിലൊ ഒക്കെ കണ്ടക്കണ ഇങ്ങെനെ എലത്തിന്റെ തോട്ടൊക്കെ ഇങ്ങനെ അടിചോക്കാൻ നോക്കലുണ്ട്. ഏഹ് എങ്ങനെണ് കുഴിച്ചിടല്ന്നുള്ള ഞമുക്കൊക്കെ ഇണ്ടാക്കാൻ പറ്റുവോ അത് അയിന്റെ തണ്ടന്നെ കിട്ടണ്ടിരുല്ലേ
ആഹ് അതന്നേ കിട്ടണ്ടി വരും ആഹ് അങ്ങനെക്കെ ഒരു പ്രശ്നമുണ്ട്. ഏഹ്
വേറെന്താ എങ്ങനെ ഇങ്ങളെ വീട്ടില് അ
എന്തോ എടാ സമയായി ഞാൻ ഇപ്പ വിളിക്ക ഒരു മിനിറ്റേ
ആഹ് ആഹ്